ഇന്റെ കേക്ക്ണ്ടാ. ആള് ഹോസ്പിറ്റലിലാക്കുമ്പ ഭക്ഷണൊക്കെ പൊറ്ത്ത്ന്ന് വാങ്ങണ്ട കേക്കുണ്ടാലോ
ആഹ് ഇപ്പം കേക്ക്ണ്ട്.
ആഹ് അങ്ങനാ ഹോസ്പിറ്റലീന്ന് ആഹ്
ഇന്റെ കുട്ടി ഇപ്പോ വാതില് അടിച്ചിട്ടാ വാതില് അട്ച്ചാ ഇപ്പം ആഹ് എന്ത് ചെയ്യ് തളള എന്നെ ചീത്ത പറ്യ ഏഹ് വാതില് ന്നട്ച്ചേന്ന് അപ്പ എത്രത്തോളണ്ട് ഏഹ്
കുട്ടികളെ നോക്ക്ണ കാര്യാറ്ഞ്ഞാണ്ടെ അതാവും ശ്രെദ്ധിക്ക്ണില്ലേന്ന് ചോയ്ച്ച് കണ്ടാവും.
എല്ല വാതില് അട്ച്ചേനി
ആഹ് അതന്നെ കുട്ടിനെ വാതിലടക്കാൻ വരുന്നണ്ടീലെ കുട്ടിനെ ശ്രദ്ധിച്ചുടെന്ന്ണ്ടാവു. വിചാരിച്ച്ക്ക്ണ്
അങ്ങനല്ല ഏഹ് എ അതല്ല വാതില് പൊറ് കട്ച്ചേനി ഇന്റെ വാതില് അല്ല ഓപ്പൺ ടെറസില് ഒരു വാതില്ണ്ട്. ആ വാതിലാണ്ട് കുട്ടി അട്ച്ച അപ്പം ഞാൻ അങ്ങനെ പറ്ഞ്ഞാ അപ്പം ഞാൻ പറ്ഞ്ഞേ. ഏഹ് എന്തിനാ എസുവാ ഇജാ വാതിലൊ ന്ന് കളിക്കുന്നത് പിരാക്ക് പിരാക്ക് തട്ടാൻ മേണ്ടീട്ട് എന്തെലും പറ്
ആഹ് അപ്പം തറ്ന്ന് ആഹ്
ഒന്നും മുണ്ടിയില്ല
എന്താറി ഒരു പെറ്റ തള്ള ഇങ്ങനെ ഒക്കെ ആയാല്
ഉം ഞാ എന്താ കാട്ട്ണ്ട്. ഇനി ഇപ്പം ഇമ്മാന്റെ അനുജത്തീനോട് ചോദിച്ച്ണെ ഇങ്ങളെ ഉമ്മ പറ്ഞ്ഞൊന്നു ഇഞ്ഞ് ചോയിച്ചാൻ നിക്കണ്ടട്ടൊ. എഹ്.
ഉം
പറ്യണ എന്ത പറയണ്ടെ
അങ്ങനെ പറഞ്ഞച്ചപ്പം ഞാൻ ഇന്റെ ഇമ്മാക്ക് ന്യൂസ് കൊടുത്താല് അവൾ ഇങ്ങനൊക്കെ പറ്ഞ്ഞ്ക്കാണ്ട് വിളിച്ച്ക്ക്ണ് ഇന്നൊക്കെ പറ്ഞ്കാണ്ട്. അപ്പ പിന്നെ അത് വേറൊരു പ്രശ്നം
ഉമ്മ പറ്ഞ്
ആഹ് പറ്ഞ്ഞൊക്കെ ശര്യന്നേണ് പിന്നെ. ഇപ്പൊ എങ്ങനെക്കൊരു പ്രശ്നം ഇണ്ടാക്കണ അത്
ആണൊ
ണ്ടാതന്നാലും മുണ്ടാതെന്നാലം. നമ്മളെ കൂടെക്ഷമ അടെ പറിണോരൊക്കെ പറ്ഞ്ഞോട്ടെ. ആഹ് ആ ക്ഷമിക്ക അമ്മക്ക് അള്ള ഇ ക്ഷമ ക്ഷമിക്ക്ണ്ടോര്ക്ക് അള്ള ഫലം തരും.
ആഹ്
ക്ഷമ എത്രത്തോളം നമുക്ക് ക്ഷമിക്കാൻ പറ്റ. എത്രത്തോളം ക്ഷമിച്ച. അന്ന് പോവോള അല്ലെങ്കിപ്പം കൊറ്ച്ചും കൂടി അല്ലെ ഏറ്യലും ഇഞ്ഞ്പ്പ എത്ര ഒരു മാസം ഇല്ല്യലാ.
ഇല്ല്യ പത്തീസം.
ആഹ് ആ ഒരു പത്തീസം കൂടി ഇഞ്ഞ് ക്ഷമിക്ക്
ആഹ്
ഇങ്ങട്ട് ആയിട്ടില്ലാന്നുണ്ടെങ്കില് അപ്പ അതിനനുസരിച്ച് നിന്നോ
അപ്പ എന്താ കാട്ടാ കമ്മിറ്റിക്കാര്ക്ക് വിള്ച്ചറിയെ അതല്ല അപ്പൊളു ഓര് തീരുമാനിക്കിണില്ലാന്ന്ണ്ടങ്ക്ല് പളളി കമ്മിറ്റിക്കാര്ക്ക് വിളിക്കേ ആരോട്
അന്തേ അപ്പൊ ഇവര് ഇതിനൊന്നും ശെ ശരിയാക്കി തന്നിട്ടില്ലാന്ന് ണ്ടെങ്കില് അന്റെ എളിയമ്മാക്ക് വിളിച്ച്ങ്ങാണ്ട് പർഞ്ഞാണ്ടി ഇമ്മ ഇങ്ങനൊക്കെ വിളിച്ചി ഞങ്ങളയിന്റെ കാര്യങ്ങളെ അവരിങ്ങനെ ഫുള്ള് കാര്യങ്ങൾ അവർക്ക് അറീല്ലാന്നുണ്ടെങ്കില് ആ കാര്യങ്ങള് ഫുള്ള് പറഞ്ഞൊട് കയിന്റെ സ്വർണ്ണട്ത്ത് ഇങ്ങനെ ആകി ഇങ്ങൻതൊന്നും അവർക്കറിയില്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പർഞ്ഞന്ന് മനസ്സിലാക്കി കൊടുത്താണ്ടി
എൻ്റെമ്മ എൻ്റെ മാപ് പ്പ്ൾനടക്കം ഇൻ്റെ ആ എളീമ്മ എന്തെല്ലാം പറഞ്ഞിക്ക്ണ്ച്ചിട്ടറിയോ അനിക്കാണ് ഞങ്ങ ആഹ് ആഹ് ആഹ് ഏഹ്
ഓ അന്നെ എളീമാക്ക് കണ്ടൂടാ
ഏ ഏയ്
ആഹ് ഇനി ഇജ്ജങ്ങട്ട് വിളിച്ചിട്ട് കാര്യല്ല അപ്പൊ എന്നാ എന്തേലും പറയുമ്പോ അപ്പ പറിയ ൻക്കറിയ ഇങ്ങള എല്ലാരും കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞോ
ആഹ്
നല്ല ആൾക്കാര് അങ്ങനത്തോട്ത്ത്കൊന്നും വല്ലാതെ അവരൊന്നും കാണുമ്പോ ആ അവരെ കാണാനേ ഇള്ളെ എട വര്തര്ത് അവിടെ ദൂരെ നിന്ന് എവിടെങ്കിലും അവരെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ മെല്ലവ്ട്ന്ന് മാറിയാ മതി അവര് അന്നെ കാണാനുള്ള എട വെരുത്തരുത് സാജി എവിടേന്ന് ചോ സാജി വന്നിട്ടില്ലേന്ന് ചോദിക്കുമ്പോ ഈ സാജി അറഞ്ഞ ഒരാളെ വ്യക്തിനെ അവടെ കാണരുത് അവര്
കാണേത്
അവര് അവര് കാണ്ണന്റെ മുന്ന നിന്നൊക്കെ മാറി മാറ എന്തെങ്കിലും എല്ലാരരും കൂടി എന്തെങ്കിലും ഒരു പരിപാടികൊക്കെ കുടുംബത്തിലൊക്കെ പോകുമ്പോളേ അവര കണ്ണിന്റെ മുന്നിൽ പെടാത്ത രീതിയിൽ ജും അൻറ്റെ മക്കളും മാറാ
മാറാ അതന്നെ ഞാൻ വിചാരിച്ചിരിക്ക്ണ്
അവർക്ക് അന്ന പെരേക്ക് അന്വേഷിച്ച് വരോളം ജ്ജ് അവരെ കണ്ണിന്റെ മുന്നില് കാണര്ത് അങ്ങനെ വറ്റ് എന്നുള്ളതില് ഇഞിപ്പോ ഇഞിപ്പ അന്റെ പെരീന്ന് പജ്ജ് ഇതൊക്കെ തന്ന് അന്നെ ഇവിടുന്ന് പടി ഇറക്കി വിടൊല്ലാ പിന്നെ ഇജ്ജോരെ മുന്നി ക്ക് അതുപോലെ തന്നെ അത് അന്നോട് ഇഷ്ടള്ള ആങ്ങളാരെട്ത്തുക്കും നാത്തുമാരെ ത്ത്ക്കും ഇഞ്ജ് വരിക ഹേ ആഹ് ഇമ്മാനോട് പറയാ ഞാൻ പോവാണ് മ്മാ പി ഞാൻ എന്തേം പറഞ്ഞതും കാട്ടിയതൊക്കെ ഇണ്ടെ പൊരുതപ്പെട്ടളിമ്മാ ഞമ്മളെ ഉമ്മാരല്ലേ ആരാ നംനാ നാ നിങ്ങളാന്നന്ന് പറയാൻ പറ്റൂലന്ന് പറയാ അടിയൊക്കെ പൊരുത്തപ്പെട്ടാളി ഞാൻ നിങ്ങളോടൊന്നും തെറ്റായിട്ട് പെരുമാറിയിട്ടില്ല ഇങ്ങളിപ്പൊ ഇങ്ങളാണ് ഇങ്ങക് ക്ക് ഇന്നെ ഇന്റെ കുട്ടിയോളിം ഇഷ്ട്ടയില്ലാന്നെനിക്കറിയ എന്തായാലും വേണ്ടീല്ല ഞാൻ കാട്ടിയതും പറഞ്ഞൊക്കെ പെരുത്തപ്പെട്ടാലുംന്ന് പറഞ്ഞുകണ്ട് പോര പ്പാ ഉമ്മാൻ്റെ പൊര് പൊരുത്തം പൊരുത്തല്ലാതെ ഞമ്മക്ക് ല്ലോ ആരാ അമ്മളൊക്കെ എന്തെങ്കും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് അതമ്മക്ക് എന്നും പിന്നെ മനസ്സക്ക് ഒരുതാവും അത് ഇജ്ജ് ഇറങ്‌ണ സമയത്ത് എല്ലാരോടും യാത്ര പറഞ്ഞു പോവുക എല്ലാരും പൊരുത്തപ്പെട്ടാലും ഇമ്മാനോടും ഉമ്മാനോടും പ്രത്യേകം നമ്മള് പോയിപറിയാ പറയാ
ആഹ്
പറഞ്ഞുകാണ്ട് ഇജ് പോവാ പിന്നെ എല്ലാരോടും സലാം പറഞ്ഞ് പോവാ എല്ലാവരും വരണ്ടാന്ന് പറഞ്ഞാല് ഞാൻ ഇനി നിങ്ങളെ ബു ബുദ്ധിമുട്ടിക്കാനൊന്നും വരൂലാ
ലാ
ആഹ് അത് പറഞ്ഞാണ്ടി ഉം പിന്നെ ഞാൻ എനിക്ക് ഇന്റെ അവകാശപ്പെട്ടതാണ് ഞാൻ ചോദിച്ചിട്ടുള്ളോ അതിപ്പോ ഒരാൾക്ക് ഇപ്പ ആരായാലും ആങ്ങളമാരായാലും പെങ്ങമ്മാരായാലും യാലും നമ്മുക്ക് അവകാശപ്പെട്ടത് നമുക്ക് വേണ്ടേ എന്റെ അവകാശം ഞാൻ ചോദിച്ചു അതെനിക്ക് തന്ന് അതില് ഇനി എന്റെ തെറ്റുണ്ടങ്കില് എനിക്ക് പുത്തരി ഒന്നുമില്ല അവരിപ്പോ അങ്ങനെ ഒരാളെ മുതലെടുത്ത് കാണ്ട് അവരിപ്പോ പെരയും കുടിം എടുക്കണോ
ആഹ് അതന്നെ
ഏഹ് ആഹ് താന്നുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആഹ് ആവശ്യമില്ലല്ലോ ആഹ് പിന്നെ നിന്റെ വാപ്പക്ക് ഇപ്പ പെരയും കൂടി എടുക്കാ എന്റെ സ്വർണ്ണം എടുത്തിട്ട് ഉ
ആ
ഏഹ് അതേപലെ അവനിക്ക് പെരയും കുടിം എടുക്ക അവൻ സ്വർഅവന്റെ പെണ്ണുങ്ങളുടെ സ്വണ്ണമെടുത്തിട്ട് പെരയും കുടീം എടുത്തോട്ടെന്ന് വിചാരിച്ചാൽ പോരേനില്ല പെണ്ണ് കെട്ടി കൊണ്ടുവന്നിട്ട് പെരട്ത്താ പോരേനില്ലേ
അതിന് മുന്നന്നെ മുന്നന്നെ ഇതാക്കണ്ടല്ലോ
ആഹ് അതന്നെ ഇനിയിപ്പോ അതിന് പകരം ഇപ്പം അന്റെ സ്വർണ്ണം എടുത്ത് ഉണ്ടാക്കി അതിന് പകരം ഇപ്പൊ ആ പെണ്ണിന്റെ സ്വർണം കൊണ്ടു വെച്ച്ക്കാണ്ട് നിനക്ക് തരുമ്പോ ആ പെണ്ണിന്റെ സ്വർണ്ണം എടുത്തിട്ടാണ് പെര ഉണ്ടാക്കിയത്ണ്ടെ അതിനുള്ള എന്തെങ്കിലും ആ പെണ്ണിന് ഓല് അയിമേൽ എഴുതി കൊടുത്തോട്ടെ അങ്ങനെ ഇപ്പോ നമ്മൾ പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്താല് നമ്മള് ചെയ്യലേ മാപ്പിളമാരു പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്താല്എന്താ ചെയ്യും പിന്നെ നമ്മള് ആ പെണ്ണുങ്ങളെ പേരിലും കൂടി എഴുതും ആ പെണ്ണുങ്ങളെ പേരിലും കൂടി എഴുതും ഇന്റെ സ്വർണം എടുത്തു കാണ്ടാണ് ആ എൻ്റെ സ്വർണ്ണം എടുത്തക്കാണ്ടാണ് എന്റെ മാപ്പള പെര എടുത്തേക്കണങ്കിൽ എന്റെ മാപ്പിളന്റെയും എൻ്റെയും കൂടി പേരില് എഴുതണ്ടേ
എഴുതും എഴുതും
ആഹ് അതിപ്പോ തന്നെ എൻ്റെ ഏട്ടത്തിന്റെ സ്വർണം എടുത്തിട്ടാണ് എൻ്റെ അവിടെ അളിയന് പെര എടുത്തിരിക്കുന്നത് മുതല് അമ്മൂസാക്കാങ്ങടുത്ത് നിന്ന് പൈസ കൊടുത്ത് വാങ്ങി കൊറച്ചു വാങ്ങുകയും ചെയ്ത് അങ്ങനെ ആയി എൻ്റെ ഇത് സ്വർണത്തക്കാണ്ട് പെര എടുത്ത് നമ്മ രണ്ടു ആളെയും പേരിലും കൂടി ആഹ് രണ്ടാളെ പേരിലും കൂടി ആ ഇത് കൊറച്ചായാലും തോനെ ആയാലും ആ ഉള്ളത് രണ്ടാള പേരിലും കൂടി എഴുതി അപ്പൊ പിന്നെ നമ്മുക്ക് ധൈര്യം ഉണ്ട് നമ്മള ഇപ്പ ആട്ടാൻ നിന്നാലും നമ്മക്ക് എന്താ എൻ്റെയും കൂടി വീടല്ലേ എനിക്ക് പോവാൻ പറ്റൂല എന്ന് പറയാ ആണുങ്ങളെ സ്ഥിതിയൊന്നും പറയാൻ പറ്റൂല ചില സമയത്ത് ആഹ് എന്തെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം ഉണ്ടാവുമ്പോള് ഞമ്മളെ ചീത്ത പറഞ്ഞു ഇജി പെയ്ക്കോ അന്റോട്ന്ന് പറയുമ്പോൾ നമുക്ക് ദൈര്യത്തിൽ പറയാം ഞാൻ എവിടേക്ക് പോണേ ഇത് എൻ്റെ കൂടെ ആണെന്ന് പറയാ അതേപോലെ തന്നെ നമ്മൾ പെണ്ണുങ്ങളും നമ്മളെ സ്വന്തം നമ്മളെ സ്വന്തം പെരയും പറമ്പും അങ്ങനെ എന്തെലും ആണുങ്ങളെ ആകുമ്പോൾ നമ്മള് തല്ലുണ്ടാക്കും ക്കുമ്പോ ഇന്റെ പെരേണ് എന്റെ പെരേണ് നിങ്ങള് പെയ്ക്കോളിന്ന് പറയൂലെ നമ്മള് അപ്പൊ പറഞ്ഞു പോകും പെണ്ണുങ്ങളും അതിനാണ് അപ്പൊ അതിനാണ് ആണുങ്ങള് ആ പെണ്ണുങ്ങളുടെ പേരില് മാത്രം എഴുതൂല്ല അവരയും കൂടി പേരില് എഴുതും നമ്മൾ അങ്ങനെയാണ് വേണ്ടിയത് അതാണും പെണ്ണുമായ മനുഷ്യന്മാരായി ജനിച്ചവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനൊയാലും ഒരു വെറുതെ ആയാലും ഒരു വാക്ക് പറഞ്ഞ് പോവും
ഹും
ന്റെ പെരല്ല അന്റതല്ലല്ലോ ഇന്റതല്ലേ നമ്മൾ പർഞ് പോവും ഒരവകാശം നമ്മ പ്പ മ്മെയ്തി വെക്ക്ണത് നല്ലത അപ്പ ഞങ്ങനെ അവര് എന്തേ ചെയ്തോളും ആ പെണ്ണിന്റെ സ്വർണ്ണത്തിന് അത് പ്പൊ പെണ്ണ്ന്റെ പെരക്കാര് തീരുമാനിച്ചോളും
അവരെന്തേലും ചെയ്തോളും ആ പെണ്ണിന്റെ സ്വർണ്ണത്തിന്
നമ്മളിപ്പയ്ൽ എടപെടണ്ടല്ലോ ഇജ്ജ്‌ അൻക്ക് കിട്ടാള്ളത് കിട്ടി എല്ലാരോടും സലാം പർഞ് എർങ്ങിക്കോണ്ടി ഇഞ്ഞീ വയ്ക്ക് ചവ്ട്ടര്ത്ന്ന് പർഞാലും എല്ലാരും ഞാൻ പർഞ്ഞതും കാട്ട്യേതും പർഞതൊക്കെ പൊര്ത്തപ്പെ ക്ക് ഇന്നെ വന്ന് കൂട്ടി കൊണ്ടരാതെ ഞാനിഞ്ഞി പെരേക്ക് വെരൂല്ലാന്നും പർഞാണ്ടി എർക്കിവിടാണെങ്കി പർഞ്ഞാണ്ടി ഇന്നെ നി ഞാനീ പെരേക്ക് വെര്ണംന്ന്ണ്ടെങ്കി ന്റെ പെരെല് വന്ന്ട്ട് ന്റെ മാപ്ലന്റെ പെരേല് വന്ന്ട്ട് ഇന്നെ വന്ന് ഈ പെരേക്ക് വന്ന് കൂട്ടി കൊട്ന്ന ഞാനീ പെരേക്ക് ചൗ ട്ടും താതെ ഇന്നെ ഈ എർക്കി വിട്ട പെരേക്ക് ഞാൻ വെരൂലട്ടോ ന്ന് പർഞാണ്ടി അത്രത്തെന്നെ പറയാള്ളത് ഞ്ഞി അയ്ന്റെ എടേല് നമ്മളെ മ്മ ണ്ട് മ്മ ഞമ്മള് പറയാൻ പാടില്ല ഇ മ്മ ഇ മ്മ ആരാ മരിച്ചത് ആര് മരിച് ച്ചാണെങ്കി മയ്യത്തും കണ്ട് പോവാ അതല്ല ഇജ്ജാണ് ആദ്യം മരിക്കണംന്ന്ണ്ടെങ്കി അന്റെ മയ്യത്ത് കാണാൻ വന്നോളും ഹലോ ഹലോ എതി
ആ
അതാ പറയും എന്ത്‌ ഏതായാലും അയ്നൻസരിച്ച് ക്കെ അങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ അയ്നനുസരിച്ചൊക്കെങ്ങട്ട് ചെയ്യണം അല്ലാപ് പ്പമ്മള് അവരെ ഇഷ്ടം മാത്രം നോക്കിന്നോണ്ട് കാര്യല്ലല്ലൊ ആ
ഉം അതെ
അതാ അന്റെ മാപ്ലക്കും കാര്യങ്ങളൊക്കെ അറിയുന്നോണ്ട് അന്റെ കൂടെ നിന്നോളും അന്നെ സപ്പോട്ടെയ്ത്ട്ട് പെരേത്തെ അവസ് തൊക്കെ അറിയ്ണതല്ലെ
അറിയാ അറിയാ അറിയാ
ആഹ് അപ്പൊ പിന്നെ ഒക്കെ അറിയണോണ്ട് അന്നെ സപ്പോട്ടെയ്തൊക്കെ നിന്നോളും ഞ് പ്പ ഇങട്ട് വെര്ണ്ടാന്ന് പർഞ്ഞാലും പ്പിഞ്ഞിപ്പ അമ്മായിമ്മാനോടും ആ ഒക്കെ ഓരൊക്കൊക്കെ അർഞാല് ഇന്നോട് ഈ സ്വർണ്ണത്തിന്റെ തിമ്മെ അങ്ങോട്ടു ഇങൊട്ടൊക്കെ വർത്താനണ്ടായി ഞ്ഞി ഞാനണ്ട് പോ പോവൂല്ല ന്ന് പർഞ്ഞാ മതിയല്ലോ
ആ അതെന്നെ
അ അതെ അപ്പൊ നമ്മക്ക് പിന്നെ ത്ണ്ട് ഒരു ഇതിമ്മിലാണീ പ്രശ്നം ണ്ടായിക്ക്ണ് ന്ന്ള്ളത് പറയാനൊരു കാരണണ്ടല്ലേ ഈ സ്വർണ്ണ ത് അത്‌മ്മലാണ് ഈ പ്രശ്നണ്ടായിക്ക്ണ് ന്ന്ള്ളത്
ആ അതെന്നെ അതെന്നെ ന്ന് ട്ടെന്താ അൻ്റെ അമ്മായിമ്മാക്കൊക്കെ സുഖല്ലെ ടി
ഏ എന്റെ അമ്മായിമ്മാക്ക് സുഖാണ് കൊയപ്പൊന്നുല്ല അമ്മായിമ്മപ്പതാണ്ട് പൊർത്തണ്ട്പോയിന് ഇന്നോട് ഞാന് അപ്പൊ നേര്ത്തെ വിളിച്ചപ്പോ അത്ണ്ട് ഞാപ്പ വെരാ ട്ടോ പർഞ് പോയി അപ്പൊ ന്ന വാഷിമിഷീൻല് ഡ്രസ്സ്ട്ടീനു അപ്പതാദ്യോന്ന് ഇന്നേക്കത്തെ ഡ്രസ്സെല്ലം കൂടി ഒന്ന് തിര്മ്പി നാത്തൂന് തിര്മ്പി പോണ്ടീന്റെ മുന്നേ അവള് തോരട്ട് പോയതേനി അപ്പൊ മഴ വന്നപ്പോ പിന്നെ ഇട്ത്ത് പിന്നെ പ്പ ന്റെ അമ്മായിമ്മ പിന്നിം കൊണ്ടോയി തോരട്ട് പിന്നെ പ്പൊ കു ആ പണിയൊക്കെ കെയ്ഞ്ക്കാണ്ട് കുട്ട്യാക്ക് കഞ്ഞി കൊട്ത്ത് പിന്നെപ്പ തിരുമ്പിപൂ കുറച്ചൊന്ന് തിരുംപി അത്അയലിന് മാൽകൊണ്ട് ഇട്ട് കാനിട്ട് വന്നേ ഞ ഒന്ന് കിടന്ന് ഇനിയിപ്പോ ഒരു കുറച്ച കുടി ഒന്ന് ടൈമ് രണ്ടായി മൂന്ന് മണിയാവന്നായി രണ്ടായിപത്തൊന്നായി ഇനിഒരു മൂന്നരൊക്കെ ആകുമ്പോത്തിന് ചോറ്റിന് അരി വെള്ളം വെക്കാൻ പോണം പിന്നെ ആ മാറ്റെ കുറവേണ് റേഷൻ പിടിതെ അരി കഴിഞ് ഇന്നലെ പിന്നെ എൻ്റെ അമ്മോശന ഒരുചാക്ക് അരി ഇട്ത്ത് തന്ന്ട്ട് പറഞ് ഏതായാലും ഞാന് വൈകുന്നേരം പറഞ്ഞ് ചോറ്ക്കണ് രാവിലെ പറഞ്ഞീന്ന് അരില്ലേട്ടാ പറഞ്ഞപ്പൊ ഒന്നും മുണ്ടില്ല പിന്നെ പിന്ന വൈകുന്നേരം പിന്നെ അത് ചെവ്ടന്ന് വെച്ചപ്പാ വേദന അപ്പ ചോട്നോട്‌ ഡോട്രെ കാണിക്കാൻ പോയപ്പളെ പറഞ്ഞ് അപ്പൊ അതരു കൊട്ന്ന്ണ്ട് ഒരു ചാക്ക് അരി
ആര് എന്നോട് പറഞ്ഞി ആരോടാ പറഞ്ഞയ്ക്കാ
ഞാന അമ്മോശനോട് പറഞ്ഞേ
അപ്പൊ എന്താ പറഞ്
ഇപ്പാനോട് പറഞ്ഞേ ഒന്നും മുണ്ടീല മുണ്ടീല അപ്പൊ ഇതാ അമ്മായിമ്മ ആ ആപ്പൊ അമ്മായിമ്മാനോട് പറഞ്ഞപ്പൊ അമ്മായിപറയാ എന്റെട ഇന്നെക്കൊണ്ട് വയ്യ പറയാന് പറഞ്ഞു പേടിച്ചിട്ടാണ് ആ പേടിച്ചിട്ടാണ് ഞാന്പ്പ വിളിക്കാ ആ
ആ എന്നാ ശെരിട്ടാ